വിശേഷം. ആഹ്
കേക്കുന്നില്ലേ അവിടെന്താ
ഹലോ ആ ആഹ് റേഞ്ച്ണ്ട്, റേഞ്ച്ണ്ട്. എന്താ സുഖല്ലേ?
ഓ സുഖം ചാ കുടിച്ചാ
ചായടിച്ചാ ചായ അടിച്ചിട്ടില്ല മഴത് തണുത്ത ഇങ്ങനെ കടു കെ ആഹ നി എന്താ എന്താ ചായക്കടി? എനീക്കന എന്താ ചായക്ക്‌ കറിയാ
എന്താ അറിയില നോക്കില്ല.
ഏഹ് അത് സെരി.
ഇങ്ങള് ഇന്ന അടുപ്പണ്ടോ?
ഏഹ്.
ഇന്ന് എങ്ങടെങ്കിലും പോവാനുണ്ടോ ചോദിക്ക.
ഇല്ലയ് എവിട്‌കേലും പോണൊന്നും ഇല്ല. മഴയത്ത് ഒട്ക്ക് പോട് ആക മട്യാണ് മയി ന്നൻഞ്ഞ ആക മടിയാണ് പറയാ.
ആഹ് ആഹ് ആഹ്.
മയത്തെയ് പോവാന് എല്ലെങ്കിലൊക്കെ ഇഷ്റ്റാട്ടൊ ങ്ങനെ ഒട്ക്കെങ്കിലൊക്കെ പോണത്.
അൻത്തെ. അതൊരു വൈബാണല്ലോ.
ആ അതാണ്. നിങ്ങള് ട്രിപ്പ് മ് ടൂറൊക്ക പോവാറുണ്ടൊ മൂന്നാറ് ഊട്ടി മൈസൂരൊക്കെ
ഓ പോലൊക്കെ ഉണ്ട്.
ഏഹ്
കൊറച്ച് മുന്നേ മൈസൂര് മറ്റേ കൂർഗ അവിടെ ഒക്കെ പോയേന്നു.
ഏ അവരൊക്കെ എന്താ കാണുള്ളൂ.
അടെപ്പാന്താ മൈസൂര് പോയിട്ട ഞൻ
കാ
പിന്നെ
മുണ്ടണ്ട.
മറ്റ ആ ചൈനീസ് പിന്നെ വർക്ക് കഴിഞ്ഞാല്.
ഞ്ഞാല്.
മോളേ
ആഹ് ആഹ്
അയ്ലെന്നൊരു പോഴി അ കുഞ്ഞ് പ .
ആഹ് ആ അങ്ങനെത്ര?
ആ. അതെ ആടെ മഴയുണ്ട?
ആഹ് ഇല്ല്യ ആഹ് ബടെ നല്ല മയക്കാറ്ണ്ട് മയല്ല്യ നല്ലൊരു മയക്കാറ്ണ്ട്.
ആ ആ ആഹ്.
ഉം
എന്തേഹ്?
ഹലോ
എന്താർഞ്ഞെ ആഹ് ഭർത്താവ് ഇവട ഇല്ല. ഭർത്താവ് ജോലി സ്ഥലത്താ.
ആഹ് ആഹ് ആഹ് ആയിക്കോട്ടെ വന്നിട്ടില്ലെലേ.
ഇല്ല മാസത്തിലാ വരാറ്
ആർച്ചിലലെ ആ ആഹ് പ്പപ് പോയിട്ടുണ്ടാവൊള്ളല്ലോ ലേ.
ആ ആ മാസത്തില വരാറ്.
ആഹ്
ആഹ്
എത്തിത്താത്ത ചായക്ക്ണ്ടാക്ക്ണെ.
ചായക്ക് ദോശ ഹും
ഉ
ഉമ്മ ഇണ്ടാക്കണ്ടാവട.
ആഹ് ആഹ് പിന്നെ
സ്വർണ്ണത്തിനൊക്കെ ഇപ്പോ നല്ല വെലേല്ലെ.
ആഹ് സ്വർണ്ണത്തിനോക്കെ ഇപ്പൊ വലയാ എത്രേന ഒരു ഒരു പവന ഒരു ലക്ഷത്തി എത്രയോ അല്ലേ
ഒരു ലക്ഷത്തി മൂവായിര?
ഇപ്പൊന്ന് കുറഞ്ഞക്കണന്ന് പറഞ്ഞ. രണ്ടായിരത്തക്ക വച്ച് കൊറയണ്ട്ന്ന്. ആ ആദ്യ
ഉം അതന്നെ. ഗ്രാമീന് എത്രെ?
ഗ്രാമിനു എത്ര എട്ടോ? അല്ല പതിനൊന്നോ?
ആ വൈറ്റ് ആ അത്രേ ഉള്ളല്ലേ
ആ അത്ര ഉള്ളവരു വണ്ടൊക്കെ അം പയ്നൊന്നിന് പയ്നൊന്ന്ല് രണ്ടരൊക്കെ കാപ്പ കിട്ടീനി.
ആ അല്ല ആദ്യക്കാ അയ്യായിരം ഏയായിരക്കെള്ളൂ
അള്ളൂ കയ്യി കാപ്പാവാനൊക്കെ കിട്ടീനി. ഇപ്പൊ മും പയിമൂന്നിനൊക്കെ എത്തില്ലെങ്കിലും കുഞ്ഞി സാനാ കിട്ടുവുള്ളൂ ചത്ങ്ങ്ണേ.
ആഹ അതന്നെ.
ഉം എല്ലാ എന്നിട്ട് നിങ്ങള് പിന്നെ ഈ അടുത്ത് എടുത്തീനോ
ആ എനിക്ക് നിങ്ങൾക്ക് നിർക്കാൻ പോകണം ന്നുണ്ടെന്നേ കമ്മല്
ആഹ് ആഹ് കൊറവുണ്ട് ഇപ്പൊന്ന് കൊറഞ്ഞിക്കണ് ഞങ്ങള് സമയ ത്തി പതിമൂനെനി. അത് വാങ്ങി കഴിഞ്ഞ് കുറച്ച്സം കഴിഞ്ഞ പ്പതാ കുറഞ്
നിങ്ങളെന്നാ പോണ് എന്തടത്ത്
അപ്പൊ ഞങ്ങള് മോതിരം.
ഏ എന്തേലും പരിപാടിക്കൊടുക്ക ആർക്കേലും കൊടുക്കാള്ളേന്ന്.
വെള്ളിന്റെ അല്ലല്ല ഞങ്ങളന്നെ വാങ്ങിയതാ
ഏഹ് അഹ് സരി.
ഹലോ ആഹ്
ആഹ് ലോ കേക്ക്ണ്ട് അങ്ങനെ ലേ.
അ റോസ് ഗോൾഡ് കറ് കണ്ട്‌. അപ്പൊ അതും വാങ്ങി ഒരു കമ്മനും വെള്ളിയും തന്നെടുത്ത് ആഹ്
അയ്ശെരി അങ്ങനെല്ലേ
ആഹ ആഹ മക്കളോ ഹലോ
അത് കുട്ട്യാരോ ഓർങ്ങണ്ട്ല്ലേ. കേക്കുന്നില്യാ കേക്ക്ണ്ടല്ലോ ഇല്ല്യ എണീറ്റിട്ടില്ലോള് ഉം.
ഉം ഉം.
ഇതിനെന്താർ
പിന്നെന്നിട്ട് എന്തൊക്കെയാണ് വർത്താനം ഓ സുഖ
ഏഹ് ആ പിന്നെ എന്താപ്പ പ്പ പഠിക്ക പഠിക്കാ പോവുണ്ട?
പോവലുണ്ട് അപ്പ
ഏ മഴ മഴത്തൊക്കെ എങ്ങനെ പോക്ക് മഴ പെയ്യുമ്പോ?
ഏ ആ മഴയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാച്ച മാറ്റി മാറ്റി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോണ്ടാവും മഴ ഇങ്ങനെ പൊടീന്ന് പെയ്യല്ല പൊടിയുണ്ടാവും അപ്പൊ പിന്നെ എന്തായാലും കൊട എടുക്കണം കൊടയും പിടിക്കണം പാന്റും പിടിക്കണം പോകുമ്പോത്തേകും കൊ ആരോറൂട്ടിലാണെങ്കില് ഫുള്ള് ഇതായിരിക്കല്ലോ. ചളി
ചളി ചളി
അതാവും കാലിമേല്
അങ്ങനക്കല്ലേ അലോ കേക്കണ്ട് പറഞ്ഞോളൂ
ആഹ് ആഹ്
ആഹ്
ഇങ്ങള് ന്നെങ്ങനെ പോണത്?
ഇന്ന് തീരുമാനിച്ചിട്ടില്ല പൈസ ഒത്ത്ട്ടില്ല.
ആ
ആ
ആ അവിടെ പോയചെലെ ജ്വല്ലറി ഇപ്പൊ ഒരു മ്മളം പൈസ പറഞ്ഞൊടുത്താല് അയ്നനുസരിച്ചിട്ട് ഓര് നോക്കി തരും
ആ അങ്ങനെണ്ട്ല്ലേ
ആഹ് അങ്ങനെ ഉണ്ട് ഞങ്ങളൊക്കെ പോയപ്പോ അങ്ങനെയനി ഞങ്ങള് പൈസ പറഞ്ഞ പോ അതിനനുസരിച്ചിട്ടോരെല്ലാം ആ മോഡലും ഡയമണ്ട്. സ്വർണ
അല്ലാ ഡയമണ്ടി ന്റെ എടുക്ണ നല്ലതാ കമ്മല് കമ്മലടുക്കുമ്പോ ഡയമണ്ടിന്റെ എടുക്കണ നല്ലതാ.
ആഹ് നല്ലതന്നെയ
മൻസ്സിലായില്ല.
ഹലോ.
അലോ കേക്കില്ലേ മനസ്സിലാവില്ലടോ പറയോ എന്താറഞ്ഞി? എന്ന് ക്ലിയർ ആയില്ല ഒന്ന് കൂടി പറയോ?
ആഹ് ആഹ് കാല്ല് ആഹ് അയ്ന്റെ കല്ല് ന ഡയമണ്ട് കല്ലാണെങ്കി അതിന് മാത്ര വിലയള്ളൂ അതിന് ചുറ്റുള്ളേന് വെലയില്ല. അതുമ്മക് പിന്നെ കളർ പോ
മ്മ് അതെ അതെല്ല ചോയിച്ചേ ഡയമന്റിന്റെ കമ്മൽ എടു അ മ്മക് നമുക്ക് നല്ലതല്ലേ
ഉം എന്താ ആ പിന്നെങ്ങ് ആരാ ണ്ടോ
ആ ഫ്രണ്ട്സിനാരെയും വിളിക്കണം സെലറ്റ് ചെയ്യാനേ സെലറ്റ് യ്യാന്
സെലറ്റ് ചെയ്യാ ഫ്രണ്ടിനെ കൊണ്ടു പോണന്ന് പറയ
ഹലോ
കേക്ണ്ടല്ലോ ഇങ്ങക്ക് കേകല്യ
ഹലോ. ഹലോ
ഹലോ കേക്ണ്ടപ്പ കേക്ണ്ടാ?
ഹലോ ഏഹ് ഹലോ
ക്ക്ണ്ട
അനക് റൈജ് കിട്ടില്ലേ ഹലോ
ഹലോ.
ആ റേഞ്ച് കിട്ടില്ലേ നോക്കിയ
ഹലോ
ആ എനിക്ക് കേക്കുന്ന്ണ്ട് പറയൂ
ആഹ് ഇവടെ റേഞ്ച് കമ്മിയെല്ലാ ഇണ്ടടോ.
ആ അതെന്താ മഴയാട്ടിരിക്കും ചെലപ്പോ ആഹ് ഇവിടെ റേഞ്ച്ണ്ട്. ഇനി എന്താർക്കത് മഴയന്റെല്ലേ മഴയാമ്പോ പറയാൻ പറ്റൂല. അലോ ആഹ് അല്ല ആരേലും വരാണ്ടൊ കൂടെ നോയിക്കാ.
അയിന്റെ ഫ്രണ്ട് വരും. ഫ്രണ്ടിനെ വിളിച്ച വരും.
ഉം ഉം
ഉം
വേഗം പോയിക്കോണ്ടീ. മഴയൊക്കെ വന്നാ പിന്നെ ബുദ്ധിമുട്ടാവും.
മ്മ് ആ പോണം പോണം
മ്മ് ന്നയിക്കോട്ടെ
ആഹ് ന്നാ ശരി ട്ട
ഉം വിളിക്ക വിളിക്ക. തീങ്കായോ